ഹലോ സുഖയിട്ട് രിക്കുന്നോ
ഹലോ ഇച്ചരി ഉറക്കെ പറയാവോ കേക്കാൻ പറ്റുന്നില്ലായിരുന്നു
ഇപ്പൊ കേക്കാവോ ഓ സുഖായിട്ട് ഇരിക്കുന്നു
ആണോ മഴയൊക്കെ ഉണ്ടോ അവിടെ
ഴെ ഒള്ളു ഇന്നാണ് ഒര് വെയില് കണ്ടത് അത് ഉച്ച കഴിഞ്ഞതിന് ശേഷം
ആണല്ലേ ഇവിടെയും അങ്ങനെന്നായിരുന്നു എനിക്ക് തോന്നു ഇപ്പ ഇവിടെ മഴ പെയ്യോന്ന് തോന്നുന്നു അങ്ങനെരു മഴക്കോ ൾ അന്തരീക്ഷം പോലെ ഞാനാണെങ്കിൽ ഇന്ന് കുറെ കുറെ തുണി കഴുകി ഇടുകയും ചെയ്തായിരുന്നു മഴ പെയോ ന്ന് എനിക്ക് തോന്നുന്ന്
ഓ രാത്രിയിലൊക്കെ മഴ പെയ്യും
രാത്രി പെയ്യായിരിക്കും അല്ലേ അപ്പൊ തുണിയല്ലായിടുത്ത് അകത്തിടേണ്ടി വരും കാരണം അത് തൂന്ന് കിടക്കുവാ ഞാൻ ഉച്ചക്ക് കഴുകിയിട്ടതാരുന്നു വെയിലില്ല പക്ഷെ തോന്നരു അന്തരീക്ഷമാരുന്നു
ഉം ഉം ഒര് പരീക്ഷണത്തിന് ഇടണ്ട ഇടുത്ത് അകത്ത് ഇടുന്നേ
അതായിട്ട് തകത്തിടുന്ന ആയിരിക്കും നല്ലത് പിന്നെ ആ അതാ എനിക്ക് തോന്നു പെയ്യോന്ന് വല്ലാത്തൊരു അന്തരീക്ഷം
മഴയില്ലെങ്കി ഭയങ്കര ചൂടുവാണ്
ആ ഇവിടെ നമുക്ക് നല്ല ചൂടാണ് ശരിയാ
ഉം മഴ മഴ മഴയില്ല കൊറച്ചു നേരം മഴയില്ലായിരിക്കുവന്ന് ഒരു ദിവസം തന്ന വേയി ല്ലേലും രാത്രി നല്ല
രാ രാത്രിയിലും ചൂടാണ് പകലും ചൂടാണ് ഒരു ദിവസം മഴയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ പ റ്റത്തില്ല
സഹിക്കാൻ പറ്റാത്ത എങ്ങ് ചൂട് അയ്യോ അത് നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് എത്രയും വലിയ ചൂട്
ചൂട് അനുഭവിക്കുന്ന സത്യം നമുക്ക് പുറത്തിറങ്ങുമ്പോൾ പൊള്ളുന്നചു
ചൂടന്ന് പറഞ്ഞാ ഒരു പൊകച്ചില ലെ ചൂ അടു പ്പിന്നകത്ത് ചൂളക്കിടന്നൊക്കെ കേട്ടിട്ടില്ല
സത്യം എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ അലർജിയും ഉണ്ട് അലർജി ഉള്ള ആ ൾക്കാർക്കധികം വെയില കൊള്ളാൻ പറ്റത്തില്ല അപ്പൊ ഭയങ്കര വെപ്രാളം പോലെ നമുക്ക് എനിക്ക് വെയിലത്തിറങ്ങാനേ പറ്റത്തില്ല ഞാന ല്ലെങ്കില അധികം വെയി കൊള്ളത്തില്ലടാ എനിക്ക് ഞാൻ കൊട കുടയും കൊണ്ട എല്ലാടത്തും പോവും അത് ഞാൻ കോളേജ് പഠിച്ച സമയം തൊട്ട് അങ്ങനെ ഞാൻ വെയില് കൊള്ളാറില്ല ഞാൻ ഇത്തിരി ബ്യൂട്ടി കോൺഷ്യസ് ആയത് കൊണ്ട് ഞാൻ ഒട്ടും വെയിൽ കൊള്ളത്തില്ല എനിക്ക്ഷ്ടമല്ല വെയിലുകളും സൺസ്ക്രീൻ വാരി പൊത്തിയ ഞാൻ പോവത്തൊള്ളു ആഹ് സൺസ്ക്രീൻ വാരിപ്പൊത്തി ഷോളൊക്കെ വെച്ച് കയ്യൊക്കെ മറിച്ചിട്ടൊക്കെ ഞാൻ പുറത്തിറങ്ങത്തെ ള്ളുആ നട്ടുച്ച സമയത്തൊക്കെയാണ് ഞാനും എങ്ങും പോകത്തില്ല ആ എനിക്കത് പറ്റത്തതേ ഇല്ല വെയില് കൊള്ളുന്ന ഒരു പരിപാടിക്ക് ഞാൻ നിക്കത്തില്ല
സത്യാണ് ഇപ്പോഴത്തെ അത് എനിക്കും എങ്ങനെയാണ് ചൂട് വന്ന ങ്ങ് വിയർത്തൊഴുകുവല്ല നമുക്കങ്ങ് ഉള്ളീന്നൊരു പൊകച്ചിലാണത്
പൊകച്ചില് പ്രത്യേകിച്ച് അലർജി ഉള്ള ആൾക്കാർക്ക് ഒട്ടും പറ്റത്തില്ല വെയിൽ കൊള്ളാൻ എനിക്ക് ചെറിയ ഒരു ചെറിയ ഇളം ചൂടാണെങ്കിൽ പോലും എനിക്കത് കൊള്ളാൻ പറ്റത്തില്ല
ആ അത് ചിലവരുടെ സിന്ന് ചില ചില ആൾക്കാർ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും
ഉആ് ആന്ന് അതുകൊണ്ട് പ റ്റത്തേയില്ല എനിക്ക് പറ്റത്തില്ല ലൊള്ളാനായിട്ട് എിക്കാണെങ്കിൽ എന്തെങ്കിലും ഇപ്പം നമ്മളിപ്പോ ഒരു ചെടിയുടെ അടുത്തൂടെ തന്നെ പോവാണെന്ന് വെച്ചോ ആ ചെടിയുടെ അടുത്തൂടെ പോയാൽ തന്നെ ചിലപ്പം അതിനകത് ചൊറിയുന്ന എന്തെങ്കിലും ഇതു ഉണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് അത് ഇതായി ദോ ദേഹം മൊത്തം ചൊറിഞ്ഞ് തിണിർത്ത് ഒരു പരിവാകും
ആഹ് അതാണ് എനിക്ക് ഇരിക്കും മുഖത്തൊക്കെ ഇങ്ങനെ കളറ് മാറി വന്ന് കുറച്ച് ഡാർക്കായിട്ട് അപ്പോൾ ഡോക്ടറെ കാണിച്ച് സ്കിൻ ഡോക്ട ഈ സ്കിൻ ഡോക്ടറെയൊക്കെ കാണണമെങ്കിൽ നല്ല
നല്ല പൈസയാകും നല്ല പൈസയാകും ഒറ്റ പോക്കിന് തന്നെ അവര് തരുന്നൊരു ക്രീമിനോ മരുന്നിനോ ഒക്കെ ചിലപ്പം എഴുന്നൂറ് രൂപ മരു ഗുളികക്ക് തന്നെ ഒരു ഇതിന് പത്തെണ്ണത്തിന് ചിലപ്പം മുന്നൂറ്റി അമ്പത് നാനൂറ് രൂപ അങ്ങനെയൊക്കെ ഒക്കെ ആയിരിക്കും
അപ്പഴും അങ്ങനെ ആ ചെ ചെറിയൊരു എന്താ ഒരു കറുത്ത പാടു പോലെവന്ന് അപ്പം ഡോക്ടറെ കാണിച്ചപ്പം പറഞ്ഞ് വെയില് അധികം കൊള്ളരുതെന്ന് ഞാൻ അങ്ങനെ പൊതുവെ അങ്ങനെങ്ങ് വെയിൽ കൊള്ളുന്ന കൂട്ടത്തിലല്ലാം അങ്ങനെ വെയിലത്തൊന്നും ആ കിടണക്കാണെങ്കി വെളിയിലൊകൊന്ന് ജോലി ചെയുന്നൊരവസ്ഥയും
ഓ സത്യവാ അതുപോലെ നമ്മളാണെകി ഇപ്പോ ഈ പോകുമ്പോ തന്നെ ഈ വീടിന്റെ പണി ചെയ്യുന്ന ആൾക്കാരില്ലെ ഈ തട്ടിന്റെ പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാര് എന്തുമാത്രം വെയിലാ കൊള്ളുന്നെ
ഈ റോഡ് പണി സമയത്ത് ഈ ഹൈവേയിൽ പണി ചെയ്യുന്ന സ് സമയത്ത് ഹൈവേയിൽ പണിചെയ്യുന്ന സ രാത്രിയും പകലും നമുക്ക് തോന്നും നമ്മളുടെ വീടിന്റെ ഫ്രണ്ടില് ഹൈവേ ആണ് അപ്പോഴും ആ പണി ചെയ്യുന്ന കാണുമ്പം നമ്മൾ വിചാരിക്കും നമുക്ക് വീട്ടിലിരുന്നിട്ട് സഹിക്കാൻ വയ്യ
സഹിക്കാ പറ്റ്യാ അവരാണെങ്കി സത്യം ഞാനും ചിന്തിക്കും ഇവിടെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഞാനും അല്ലെങ്കിൽ ഭഗവനെ ഇവര് എങ്ങനെ ഈ വെയിൽ കൊള്ളുന്ന് കാരണം അമ്മാതിരി വെയിലല്ലേ
നമുക്ക് ആ വെയില് കൊണ്ടാ തല കറങ്ങി വീഴും
എനിക്ക് വെയില് കൊള്ളാൻ പറ്റത്തതേ ഇല്ല എനിക്ക് വെയിൽ കൊണ്ടാ ശ്വാസം മുട്ടലും എത്രോളം ബുദ്ധിമുട്ടുവാണ് സത്യം
ബുദ്ധിമുട്ട് എന്തെങ്കിലും
ബുദ്ധി അത് അലർജി കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞ് വെയില് കൊള്ളോചെയ്യരുത് നിങ്ങൾക്ക് സ്കിന്ന് ഭയങ്കര ഇതായോണ്ട് ഒരിക്കലും വെയില് കൊള്ളരുതെന്നാ പറഞ്ഞേ ഞാന് അല്ലെങ്കിലും വെയില് കൊള്ളത്തില്ല എങ്ങാനും നമ്മളൊര അവിചാരിതമായിട്ട് ചിലപ്പോ നമുക്ക് എപ്പോഴും വെയില്കൊള്ളാതെ വീട്ടിൽ കേറി പറ്റത്തില്ല ല്ലൊ ആ അപ്പൊ നമ്മള് പുറത്ത് എന്തിനെങ്കിലുമൊക്കെ പോകുമ്പഴായിരിക്കും ഈ വെയില് കൊള്ളുമ്പഴായിരിക്കും നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത് ഞാനാണെ ഹെൽമറ്റ് വെച്ച് മാസ്ക് വെച്ച് കൈ ഒക്കെ ഷോളൊക്കെ കൊണ്ട് ചുറ്റി എന്നിട്ടൊക്കെ പുറത്തു പോകത്തൊള്ളു ആ ആ എനിക്ക് അതുപോലെ ഏ സിയുടെ തണുപ്പ് കൊള്ളാൻ പറ്റത്തില്ല ഏസി കൊള്ളാനേ പറ്റത്തില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഏസി കൊണ്ട് കഴിഞ്ഞാ ഭയങ്കര അങ്ങ് ശ്വാസം മുട്ടലാ അങ്ങ് ഏസി കൊണ്ട് കഴിഞ്ഞാ ഉം ഏസി കൊണ്ട് കഴിഞ്ഞാ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലും വെപ്രാളും ബുദ്ധിമുട്ടും എല്ലാം ആണേ
അപ്പൊ തണുപ്പും അധികം പറ്റത്തില്ല
ചൂടും അധികം പറ്റത്തില്ല ഒരു മിതത്വം ഉള്ള ഒരു കാലാവസ്ഥ അതെ എനിക്ക് പറ്റത്തൊള്ളു ഇപ്പതന്നെ ഫാനാണെങ്കി ഇപ്പം ഈ മഴയാണ്ട് ഫാനാണെ ആ പരമാവധി കുറച്ച് ഒരു മൂന്നിലോ രണ്ടിലോ ഒക്കെ ഇട്ടിട്ട് ന്നാണ് കിടന്നുറങ്ങുന്നത് പക്ഷെ എവിട്നെങ്കിലും കൊതുക് കേയറി വരും
ആ ഇപ്പൊ ഭയങ്കര കൊതുവിന്റെ ഷ
ആ മഴ ആയോണ്ട് ഭയങ്കര കൊതുകിന്റെ ശല്യവാ അങ്ങ് എന്നാലും ഞാൻ ഫാൻ കൂട്ടിയിടത്തില്ല ട്ടോ എനിക്ക് പറ്റത്തില്ല ഒരുപാട് തണുപ്പ് തണുപ്പിൽ കിടന്നാ എന്നെ കിടുങ്ങും ഭയങ്കരായിട്ട്
അ ഹാ ഹാ
പ്പൊ ഞാൻ അധികം തണുപ്പും കൊള്ളത്തില്ല അധികം വെയിലും കൊള്ളത്തില്ല.
ഉം.
ആ അവിടെ എങ്ങനാ ഇപ്പം രാത്രി ആയിക്കഴി അവിടെ ഭയങ്കര തണുപ്പാണോ?
ഇല്ല ഇല്ല ചൂടാന്ന് ആയത് മഴ അങ്ങ് ഭയങ്കര ചൂടു ഇല്ല ഭയങ്കര തണുപ്പല്ല മഴേ ഇല്ലെങ്കിൽ അന്ന് ചൂടാണ്. ഉം വെളുപ്പിന് വെളുപ്പാങ്കാലത്താണ് ഒരു തണുപ്പ് വരും.
തണുപ്പ് വരും ഇവിടാന്ന് രാത്രി ആവുമ്പോഴേ തണുപ്പ് എനിക്ക് ഇപ്പഴേ തണുക്ക്ണ് നിപ്പോ കുളിച്ചതേ ള്ള്. അപ്പം ഇവിടാന്നെങ്കി നല്ലാ നല്ലതണുപ് പ്പുണ്ട് ഉം അല്ലല്ലല്ലല്ല. എനി എന്നെ സംബന്ധിച്ച് എൻന്റെ വീട്ടിൽ ആർക്കും ഇത്രയും തണുപ്പ് ബുദ്ധിമുട്ടില്ല.
ചിലപ്പോം തൈറോയ്ഡ് ഉള്ളോ തൈറോയ്ഡ് എങ്ങന ഉണ്ടോന്ന് നോക്കണം.
തൈറോയ്ഡ് ഉണ്ട് എനിക്ക് തൈറോയ്ഡ് ഉണ്ടെനിക്ക് തൈറോയിഡിനെ മരുന്ന് മരുന്ന് ഇപ്പ ഞാൻ മരുന്ന് കഴിക്കുന്നില്ല കെട്ടോ മറ്റെ - - എത്തില് എനികാണങ്കി ഇപ്പഴാണെങ്കിൽ ഇവിടാണെങ്കിൽ ഒരു മരണം ഉണ്ടായിരുന്നു അപ്പൊ ആ മരണം പ്രമാണിച്ച് ഞങ്ങൾ അവിടെ ആയോണ്ട് തൈറോഡ് ഗുളിക ഞാൻ കാ കാ ശരിയായിട്ട് പറയുയാണെന്നുണ്ട രണ്ടാഴ്ചോളം ഞാൻ കഴിച്ചില്ല. മിനി ന്നലെ വീട്ട് ആഹ ഇന്നലെ വീട്ടിലോട്ട് വന്ന ഇനി ഇപ്പ എന്റെ തയ്രോട് ഗുളിക രണ്ടൂ നണ്ണേ കൂടെ ഉള്ളൂ ഞാൻ വിചാരിച്ച് ഇനിയിപ്പൊ പുതിയ ഒരു ബോട്ടിലങ്ങ് മേടിക്കാം നൂറ്റി ഇരുപത്തഞ്ചിന്റെ ഗുളികെ കഴിക്കുന്നെ
തൈറോക്സിൻ.
ആഹ്.
തൈറോക്സിൻ റ്റൊൻ ഇരുപത്തഞ്ച് അതാ ഞാൻ കഴിക്കുന്നേ. അന്റെ പച്ച കളറില കുപ്പില്ലേ പച്ച കളറിലെ.
ആഹ് ഞാനഅറിയത്തിലട പണ്ട് എനിക്ക് തയറോടു ഉണ്ടായിരുന്നു നേരത്തെ ഇപ്പ ഇല്ല. ഇപ്പ എല്ലാം നല്ല ഇപ്പഴ്ത്തെ ചെ ക്ക്യ്യുമ്പം ബ്ളഡിലില്ല അതുകൊണ്ട് ടോക്ടർ പറഞ്ഞു കുളിക കഴിക്കണ്ടാന്ന്.
ഉള കഴിക്കണ്ടെന്നോ ഞാനാണെങ്കി ഇതുപോലെ തൈറോഡ് ഗുളിക തൈറോഡ് ഞാൻ ചില സമയത്ത് അങ് നിർത്തും കേട്ട സ്വന്തമായിട്ട് ങ് തീരുമാിച്ച് ഞാൻ അങ്ങ് നിർത്തും നമ്മൾ അങ്ങനെ നിർത്തിക്കൂട ഇവിടെ ഞങ്ങള്ൾ ജോലി ചെയ്യുന്ന ഹോസ് പ്പിലാണെങ്കിസാറിനെ കാണിച്ചപ്പം പുള്ളി എന്നെ കൊറെേ വഴക്ക് പറഞ്ഞു. സ്വന്തമായിട്ട് ചികിത്സിക്കാനാണെങ്കി പിന്നെന്തിനാ വന്നേന്ന് ചോദിച്ചു ഞാൻ പർണ് ഞാനങ്ങ് നിർ ത്തി എന്തോ എനിക്കറിഞ്ഞൂടാ ഞാനങ്ങ് നിർത്തി പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നേന്നും പറഞ്ഞോണ്ട്.
ഒക്കെ തോന്നത്ത്ല്ലായിരുന്നോ?
പിന്നെ എനിക്ക് ഭയങ്കര ഇപ്പോഴും ഭയങ്കര ക്ഷിണ രണ്ട് കാലി ഞങ്ങ് കെഴച്ച വേദനയാങ്ങാം. നല്ല ബുദ്ധിമുട്ടാ നല്ല ബുദ്ധിമുട്ടന്ന് വെച്ചാലും പോരെെ നല്ല ബുദ്ധിമുട്ട്.
എനിക്ക് എനിക്ക് വര്ന്ന പ്രഷ്ണം ബുദ്ധിമുട്ടൊന്നും തോന്നി അങ്ങനെ വല്യയ കുഴപ്പഒന്നുല്ല അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പം ബ്ലഡില് ഇപ്പം ഇല്ല അതുകൊണ്ട് ഗുളി കഴിക്കണ്ട പക്ഷേ ആ തൊണ്ടയില ആ വീക്കും ഉണ്ട്.
തൊണ്ടയില് വീക്കുണ്ടല്ലേ എനിക്ക് വീക്കവില്ല തൊണ്ടയ്ക്ക് പക്ഷെ എനിക്ക് നല്ലപോലെ വണ്ണം വെക്കുന്നുണ്ട്. നല്ല പോലെ വണ്ണം വെക്കുന്നുണ്ട് ആ ന നല്ല പോലെ വണ്ണംവും വെക്കുന്നുണ്ട് ഇ ഇപ്പം ഗുളിക നിർത്തിയപ്പോഴത്തേക്ക് മുടികൊഴിച്ചില് ഭയങ്കരമായ മുടികഴിച്ചിൽ എനിക്ക്പ്പം. ഞാസഹിക്കാൻ പറ്റ ത്ത മുടികൊഴിച്ചിൽ ഞാനാണെങ്കിൽ ഇവിടെ മറ്റേ കോട്ടക്കകോട്ടക്കല് ന്നല്ല ഇവിടെഞങ്ങക്ക് കന്നേറ്റിലാ ആയുർവേദ ഹോസ്പിറ്റലുണ്ട് കന്നേറ്റിയിൽ അവിടെ തന്നെ ഡോക്ടറും ഉണ്ട് ഇതുപോലെ ജോലിക്കാരുണ്ട് അവിടെ തന്നെ ഉണ്ടാക്കുന്ന എണ്ണയല്ലെ, അവിടുത്തെ എണ്ണ വാങ്ങിയ ഞാൻ തേക്കുന്നേ അത് എണ്ണക്കാണേ പത് മുന്നൂറ് രൂപേ പുറത്താവും. അപ്പോഴത്തേനും നമുക്ക് ഒത്തിരി നാള് തേ ക്കാനുള്ള എണ്ണയുണ്ട്. ഇവിടാന്നെങ്കി, എന്തോ കൊച്ചിന്റെ ഉടുപ്പ് എന്തോ എടുത്ത് എണ്ണ തുറന്ന് വച്ചിട്ട് കൊച്ചിന്റെ ഉടു പ്പ് എടുത്ത് എണ്ണപ്പുറത്താരോ ഇട്ടിരുന്നു. ഞാൻ ചെന്ന ഉടുപ്പ് പൊക്കിയെടുത്തല്ല ആ കുപ്പി അങ്ങ് കമന്ന് പോയി അങ്ങനാ എണ്ണ പകുതി മു ക്കാ എണ്ണയും അങ്ങനെ പോയി. അത് തേക്കുമ്പോ നമുക്ക് നല്ല ഉള്ളുള്ള മുടിയാ ഒണ്ടാവുന്നെ ഞാനാണെങ്കിൽ, ഇന്നാളാർക്കെ പോയി
ആ എണ്ണക്കൊക്കെ സ്മെല്ലുണ്ടോ
അതിന് വല്യ മണവൊന്നും ഇല്ലടാ.. ഒരുമാതിരി നമുക്ക് ഇഷ്ടപ്പെടാ ത്തൊരിതാ കാരണം ന്തവെച്ച ഒരുപാട് മരുന്നുകൾ ചേർത്ത് ഉണ്ടാക്കുന്നല്ലേ അവര്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാത്ത ത്തൊരു മണവാ ആ എണ്ണക്ക് വരുന്നത് പക്ഷെ, അത് തേച്ച് കഴിഞ്ഞാ നല്ലതാ മുടി നല്ല പോലെ വളരും. ആ നമുക്ക് രാത്രിയിലൊക്കെയ ഞാനിപ്പൊ കുളിച്ചിട്ട കുളിച്ചുകഴിഞ്ഞു ഞാനെണ്ണ തേക്കത്തോളൂ. കുളിച്ച കഴിഞ്ഞ് നല്ല പോലെ പൊത്തത്തില്ല, പകരം ആ ഓട്ടിയില് മാത്രം
ആഹ ഓഹോ ഹോ ആ മുടിയില് മുടിയില് അപ്ലൈ തേക്കത്തി
ഇല്ലല്ല മുടീല് ഞാൻ തേക്കത്തില്ലടാ മുടി തേക്കത്തില്ല എണ്ണ. ഞാൻ തലയോട്ടിയിൽ ഇങ്ങനെ തേ ച്ചുപിടിപ്പിക്കും നല്ല കണക്ക്. കുറച്ചു നേരം തേച്ച് കഴിഞ്ഞി ട്ട് എന്തുവ എവിടെയും പോ വെണ്ടെങ്കിൽ എവിടെേലും പോണ വെന്നുണ്ടെങ്കിൽ ഞാൻല്ലാതെ മൊത്തത്തിൽ എവിടേലും പോണമെങ്കിൽ ഞാൻ തേക്കത്തില്ല, എവിടേലും പോണ്ടന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ തേ പിടിപ്പിച്ച് നല്ല പോലെ കെട്ടി വെക്കും. നമ്മൾ മുടി കെട്ടുമ്പോ ഒന്നെങ്കിൽ ചരടോ അല്ലെങ്കിൽ ഒരു തുണിയോ ഇട്ട് കെട്ടണം. ഈ മുടി ഇങ്ങനെ മുറുക്കി കെട്ടുമ്പോ നല്ല പോല തഴച്ച് വളരും അങ്ങനാ പഴമക്കാര് പറയുന്നേ.. അപ്പൊ മുടിയില്ല പുറത്ത വരാനുള്ള വ്യഗ്രത കാണിക്കുമ്പോ, നല്ല പോലെ ആഹ് ഓ ശരിയടാ ശരി ശരി